ആഹ് പറയെടാ.
കേൾക്ക്ന്നാ? ആഹ്. ആഹ് എന്തുവാ ആ ഇങ്ങനെ ഫോണി കുത്തിക്കൊണ്ടിരുന്നേ ഇത്. ഒരുച്ചിരി നേരം റസ്റ്റ് എടുക്ക് ആഹ് ഫോണ്
ഫോണാണ് പ്രശ്നം.
അല്ല ഞാനീ ഇപ്പോ നമ്മള് ജോലിടെ ഇടയ്ക്കൊന്നും പറ്റത്തിലല്ലെ അന്നേരത്തേക്ക് ഇച്ചി നേരം ചുമ്മാ കെടക്കാൻ നേരം ഒന്ന് ഫോണ് എടുത്ത് നോക്കിക്കൊണ്ട് കെടക്കും. ഒരുപാട് ഉപയോഗന്നുല്ല മക്കൾ വരുമ്പോം പിന്നെ ഇനി അവരെയിലായിരിക്കും.
ആഹ് അവരും നല്ലപോലെ ഉപയോഗിക്കും അല്ലേ ഇപ്പം ഫോൺ ഉപയോഗിക്കുന്ന ഭയങ്കരെ
വരുമ്പോഴത്തേക്ക പിന്നെച്ചിരി റസ്റ്റ് എടുക്കണോന്ന് പറഞ്ഞ് അവര് എടുത്ത് വച്ചോണ്ടിരിക്കും.
ആഹ് വേറെ എന്തോ ചെയ്യാനാ ഇപ്പൊ കളിക്കാൻ വിശ്വസിച്ച് വിടാൻ പറ്റോ
അതെ അല്ല ഇപ്പം കളിക്കാൻ അങ്ങനെ പോവലില്ലല്ലോ ആരും സ്കൂള് ക്കെ തോറന്ന് സ്കൂളോർക്കുന്നതിന് മുമ്പാണെങ്കി അപ്പർത്തിന്നും ഇപ്പർത്തിന്നും ഒന്നോ രണ്ടോപേരൊക്കെചേർതായ്ട്ട്, കൊറച്ചും അതും തോനെ നേരൊന്നും ഇപ്പോഴത്തെ മക്കളൊന്നും കളിക്കത്തില്ല ഇപ്പോഴത്തെ വെയിലും, വെയിലൊക്കെ എല്ലാര്ന്ന് അവര് വെക്കേഷൻ സമയം
ആഹ് ആഹ്
ഭയങ്കരം ചൂടല്ലാര്ന്നാ
അതെ.
അത് നമ്മള് അന്നേരം പൊറത്ത് എറങ്ങാൻ സമ്മതിക്കത്തില്ലായിരുന്നു കൊ കൊച്ചുങ്ങളെ എവിടേ ങ്കിലും പൂവാം പ റ്റുവായിരുന്നാ ഭയങ്കര ബുദ്ധിമുട്ടല്ലാര്ന്ന അവരെ വെക്കേഷൻ സമയക്കെ.
ആഹ് അതെ അതുങ്ങൊണ്ട് എങ്ങും പോയില്ല. അതുങ്ങളെ, കൊണ്ടോയി കഴിഞ്ഞാലേ വല്ല അസുഖവും പിടിച്ചഴിഞ്ഞാൽ നമ്മള്തന്നെ നോക്കണ്ടേ.
പിന്നെ അത് ചൂട് ന്നൊക്കെ പറഞ്ഞ വല്ലാത്ത ചൂടല്ലാര്ന്നാ അതു അല്ല, പൊറത്തെറങ്ങിയാ മറ്റേ ഗ്യാസിന്റെ പ്രശ്നവും, ഹോട്ടല് പൂട്ടലും, അതെ എടെകൂടി അതും മക്കളെ വെക്കേഷന്റെ എടെലല്ലേ നടന്നത്. അത് എടക്കിടിയ്ല് യുദ്ധത്തിന്റെ കാര്യങ്ങളൊക്കെ ആയി. അതും, ആഹ് സമയൊക്കെ ആയപ്പാ മക്കളും വെക്കേഷനും ആയത് അന്നേ പ്പയെക്ക് പിന്നെ ഞങ്ങൾ പോവാനൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു ട്രിപ്പായിട്ട്
എവിടെ പോവാനായിരുന്നു പ്ലാൻ ചെയ്തേ
ഞങ്ങള് വാഗമണ്ണ് പൂവാനായിരുന്നു പ്ലാൻ ചെയ്തത് വാഗമണ്ണോ മൂന്നാറോ പൂവാന്ന് വിചാരിച്ചു അതെല്ലാം ആക്കി വന്നപ്പഴത്തേക്കും അവിടെ പോയിട്ട് പൂവാൻ പോയോരൊക്കെ പർഞ്ഞു ഭയങ്കര ചൂടും വെ പ്രാളവും പറ്റത്തില്ല അതുഅല്ല ഗ്യാസ് ഇല്ലാത്തഹ് കൊണ്ട് ഹോട്ടലിന്റെ ഒക്കെ ബുദ്ധിമു ട്ടും ഇതൊക്കെ പറഞ്ഞു മിക്ക കടകളും അടച്ച് ആഹ് മക്കളെയൊക്കെ പൊറത്ത് കൊണ്ടു പോവുമ്പോ അവർക്ക് വേണ് ന്നആഹാരം കൊടുക്കാതെ നമുക്ക്പൂവാൻ പറ്റത്തില്ലല്ലോ
അതെ അതെ
ആഹ് അങ്ങനെയൊക്കെ അങ്ങ് പിന്നെ അങ്ങ് മടിച്ച് അതുകൊണ്ട് ഇന്ന് ഇപ്രാവശ്യത്തെ വെക്കേഷന് അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് ആയിപ്പോയി
അതെ അതെ ഭയങ്കര ബുദ്ധിമുട്ടന്നെ
അഹ് സ്കൂളിന്നെക്കെ പോയിട്ട് വരുമ്പോം പിന്നെ അവര് പിന്നേം സ്കൂൾള് വീ വീട്ടില് ഇരുന്നപ്പോഴും ഫോൺ തന്നായിര്ന്നു ഫോണും ടിവിയും
നീ ഇപ്പം സ്കൂളി ട്ടെരുമ്പം റസ്റ്റ് എട്ക്ക്ന്ന് ഇത്ര നേരം പഠിച്ചിട്ട് വന്നല്ലേ അങ്ങക്ക് ഇനി ഇീച്ചിരി റെസ്റ്റ് വേണ്ടെ അന്നേരവും ഫോണ് എല്ലാർക്കും ഫോണ് മതി
ഫോണിനകത്താണല്ലോ നമ്മളെന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാൻ ചെല്ലുമ്പോ ഫോണില് എ
കിട്ടത്തില്ല അയ്യോ വെക്കേഷനാണെങ്കിൽ എന്റെ കയ്യി ഫോണ് കിട്ടത്തില്ല രണ്ട്പേരും മാറിം തിരിഞ്ഞ് കയ് വെച്ചോണ്ടിരിക്കും
ആഹ് മൂന്ന് പേരൂടെ വഴക്കുണ്ടോ
മൂ ഇളയാക്ക് ഞാൻ ഫോൺ കൊടുക്കത്തില്ല അയാള് ടി വി ബാക്കി രണ്ടുപേര്ക്കാണ് ഫോൺ വേണ്ന്നത് ഉണ്ടായിരുന്നതേനു
ഒര് മോനും രണ്ട് മോളുവോ
രണ്ട് മോനും ഒരു മോളും
ആഹ് ആഹ് ആഹ്
ഉം ഉം ഏറ്റ എളയത് മോന് രൺ ഏറ്റവും മൂത്തത് മോള് രണ്ടാമത്തത് മോന് ഇളയാക്കി ഞാൻ പിന്നെ ഫോൺ കൊടുക്കത്തില്ല അത് പിന്നെ ടി വി ഇങ് ഇട്ട് കൊടുക്കുമ്പോ പിന്നെ കുഴപ്പമില്ലാതെ നോക്കിയി ഇരുന്നോളും
ആഹ്
ആഹ് അതുകൊണ്ട് ടി വി പിന്നെ ആർക്കും തൊടാക്കത്തില്ല അത് വേറെകാര്യം വാർ ത്തോലും കേക്കാൻ കിട്ടത്തില്ല അത് പിന്നെ പിന്നെ
ഓഹ് വൂ ഇല്ല അവൻ സമ്മതിക്കത്തില്ല അവനക്ക് അവൻന്റെ ഹണി ബണിയാ അവൻറത് ഹണി ബണി കണ്ടോണ്ടങ്ങിരുന്നോളു അത്
കഴിഞ്ഞ ദിവസം ബെർത്ത്ഡേ ആയിരുന്നു അപ്പോഴത്തേക്കും കേക്ക് നറോട്ടോയുടെ കേക്ക് തന്നെ വേണം
ആഹ് ആഹ് ആഹ്
എന്നിട്ട് നറോട്ടോടെ പറഞ് വാങ്ങിച്ചു കൊണ്ട് വന്ന് നോക്കിയപ്പം നറോട്ടോ അതിനകത്ത് തിരിക്കുന്നെ അപ്പം ഞാങ്ങനെ ചോദിച്ചു നിന്റെ പിറന്നാളോ നറോ ട്ടോയുടെ പെരുന്നാളോ അല്ലെ നറൂട്ടോയുടെ വലിയ ഫോട്ടോ ഒക്കെ അതിനകത്ത് വെച്ച് അവരങ്ങനെ ഡിസൈൻ പറഞ്ഞു കൊടുത്ത് ചെയ്തതാ
ന്ന്
നറൂട്ടോ ഇങ്ങനെ നടുക്കുന്ന നിപ്പുണ്ട് ഞാ നോക്കിയപ്പോ അത് നമുക്കറിയത്തില്ലല്ലോ നമുക്ക് നമ്മുടെ കാ നമ്മളെ കുഞ്ഞിലെ ടോമാഞ്ചറി ചോട്ടാബി മിസ്റ്റർ ഭീമൊക്കെ കണ്ടല്ലേ ഞാൻ നറൂട്ടന്ന് എനിക്കറിയത്തില്ല അപ്പൊ ഇവര് ആഹ് ഇവർക്ക് നാറൂട്ടോ പിന്നെ വേറൊരുത്തനുണ്ട് എപ്പോഴും ചിൻ ചാൻ
ഓഹ് ചിങ്ങ്ചാങ് ഓഹ് അതൊരു വൃത്തികെട്ട സാധനമാ അവരിക്ക് അവനോടുള്ള സ്നേഹം എന്തുവാ അവരിക്ക്
ആഹ് ഇങ്ങനെ ഭയങ്കര പില്ലാർക്കേ ഭയങ്കര ഇതാ ചിൻഷാന്റെ കഥയൊക്കെ പറഞ്ഞ നമ്മള് നോക്കുമ്പം നമ്മുക്കിങ്ങനെ ഇള ഇതൊക്കെ ഒന്നും ഇല്ല
ഞ ഞാനേ ഞാൻ നോക്കുമ്പോ മൂക്കള ഒഴിച്ചിട്ട് നക്കുന്നതും
ആഹ്
പാൻ്റൂരിപോകുമ്പോ വലിച്ചു കേറ്റുന്നതും അതൊക്കെ എന്റാ ത്മ ക്കള് വലുതായിട്ട് അത് കാണത്തില്ല ഇടക്ക് വെച്ച എന്റെ മോള് കാണുആയിരുന്നു പ്പ അവളും കാണത്തില്ല പക്ഷെ ഇപ്പൊ എന്റെ ഇപ്പ ഉള്ളത് നിലവിൽ കാണുന്ന മോനി ഹ്യ ഹണി ബന്നി ഹണി ബണി ഹണി ബണി അത് യൂട്യൂബിലേ ആഹ് ഇതേ മറ്റേ
ഈ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ ഈ നമ്മള് കണ്ട് കുഞ്ഞില ഈ കാക്കേ കാക്കെ എഹ് കൂടെ എവിടെയൊക്കെ പഠിക്കൊ നടന്ന പോലെന്ന മേല്ല ഇപ്പൊ സിനിമ പാട്ടാ
ആഹ് അത് സിനിമാ പാട്ട് ഉം
ആഹ് ഇപ്പൊ ഈ വാഴാറ്റു ഇറങ്ങില്ലായിരുന്നോ സിനിമ അതിനകത്ത് മ റ്റേ ഹാഷിറ് നായകനുണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാക്കത്തില്ലേ
ആഹ്
ഇത് ഇതുങ്ങളെ കൊണ്ട് തിയേറ്ററിൽ പോയിട്ട് കണ്ടിറങ്ങി വന്ന കഴിഞ്ഞപ്പം ചെറുക്കൻ കൊച്ചിന് തുടങ്ങിയ സോക്കേടാ നമ്മള് എവിടേലും നിക്കുവാണെ വിളിക്കുന്ന അങ്ങനെയാ
ആ അത് ശരി
ആഹ് അപ്പൊ നമ്മളിങ്ങനെ ഇവരൊക്കെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാലേ കുഞ്ഞല്ലേ സ്കൂളിൽ ചെന്ന് ഇത് തന്നെ അപ്പം ഇങ്ങനെ ബസ്സില് സ്കൂൾ ബസ്സിലെ ആയ പറഞ്ഞഞ് ബസ്സ് ഇത് തന്നെ പരിപാടി ഒരുത്തനല്ല എല്ലാവൻ
എല്ലാവരും ഒരാള് തുടക്കം ഇട്ട് കൊടുത്താൽ മതി
ആഹ് അതുപോലെ ചിരി നമ്മള് ഈ ചിരി ഉണ്ടല്ലോ ഒരു ടീച്ചർ പറഞ്ഞേല്ലാം ക്ലാസ്സിൽ ഇങ്ങനെ ഒരു ഒരുത്തൻ ചിരിക്കുമ്പോ പിന്നെ മാലപ്പടക്കം പോലൊ ഗളുകള് പറഞാ ചിരിയാ
അങ്ങക്ക് പിടിച്ച് അതാ ഒരാള് തുടക്കിട്ട കൊടുത്താൽ മതി എന്തും ബാക്കി പിറകേ അങ്ങ് പിടിച്ചോളും അവൻമാര്
ഉം ഇപ്പം കൊച്ചു പിള്ളേരുടെയൊക്കെ റീൽസും ഇറങ്ങുന്നുണ്ടല്ലോ ഇങ്ങനെ പിള്ളേർ ഇതൊക്കെ റീക്രിയേറ്റ് ചെയ്യുന്ന അയ്യോ അത് കാണുമ്പം ഇവിടെ അടിയാ അങ്ങനെ ചെയ്യാ നമ്മുക്ക് അങ്ങനെ ചെയ്യാന്നും പറഞ്ഞ് ഇവിടെ പിന്നെ ഓടി പിടിക്കും അങ്ങനെയൊക്കെ പിള്ളേരെ ഫോട്ടോ എടുത്തിട്ട് നമ്മളെത്ര ആഹ് നമ്മള് ചുമ്മാ കാണിക്കും ന നാട്ടുകാര് കാണുന്നെ പോട്ടെ പിന്നെ ഭാവില് നിങ്ങള് തന്നെ ചോദിക്കുകേല്ലേ ഞങ്ങളന്ന് കുഞ്ഞല്ലാരുന്നേ അമ്മ എന്തിന അങ്ങനെ ഇട്ടേ ചോദിച്ചു കഴിഞ്ഞാ നമ്മള് തീർന്നു
ചെയ്ത് ഉം ആഹ് തന്നെഅത് തെറ്റ് എല്ലാം ചെയ്തു കൊടുത്താ തന്നെ തിരിഞ്ഞു നോക്കുന്ന തിരിഞ്ഞ എന്തങ്കലും തിരി എന്തെങ്കിലും ഒന്ന് പറഞ്ഞന്ന് ഉടന്ന് ചോദിക്കുന്ന മക്ക് ക്കളാ അപ്പഴേ ചോദിക്കും
അയ്യോ എവിടുത്തെ കൊ കൊച്ചവളുണ്ട് അവക്ക് അവിടെ വാ വെച്ചിട്ട് അവള് നല്ല വർത്ത ത്താനം പറയും എല്ലാരേ മൂത്ത ചേപ്പ അവന ആണെ ഇടിയോടി ഇടിയ ഞങ്ങള് ഓ അവനാണ് പാവ ഇടിയെല്ലാം കൊണ്ട് നിക്കത്തേ ഒള്ളൂ ഒന്നും തിരിച്ച് ചെയ്യത്തില്ല
അയാള് പാവായോണ്ട് ഇയാള് ഇത്ര വിളഞ്ഞു പോയത്
അതെ അപ്പം ഇങ്ങനെ പറയും ഇവിടെ ഇങ്ങനെ പറയും എന്താന്നറിയത്തില്ല അവന് ഒരു സ്വഭാവം അവക്കൊ ഒരു സ്വഭാവമാണ്
ഉം എല്ലാ വീട്ടിലും വേണം ആഹ്
അപ്പം ഞങ്ങളെ ആഹ് ബ്രദർ പാവം ആയിരുന്നു
ആ അമ്മേയുടെ അമ്മയുടെ ഇത് കിട്ടിയതാ മോക്ക്
ആ അതെ ഞാൻ കുഞ്ഞിൽ ഇങ്ങനെയായിരുന്നു ഭയങ്കരം ഉപദ്രവമായിരുന്നു അ
ആ അറിഞ്ഞൂട ആഹ് ആഹ് നീ അല്ലെങ്കിലും ആന്ന് പറഞ്ഞാ കേട്ടല്ലേ പറ്റൂ ഏഹ്
നമ്മുക്ക് കി കിട്ടുമ്പോ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലോ
ഇപ്പം ഇത് തന്നെ അതല്ലെ ഈ പെമ്പുള്ളാരിക്ക് ഭയങ്കരം ഇത ഇരുട്ടിനോടൊക്കെ ഭയങ്കരം താല്പര്യം റീയിൽസ് ഇടാനാണെങ്കിലും
അതെ അതെ ഈ ഒരു ഒരുങ്ങുന്നതേ നമ്മള് എവിടെയെല്ലാം പോകാൻ നേരത്തെ ഒരുങ്ങി ഇത് തന്നെ ഒരുങ്ങി തന്നെ മുടിയൊക്കെ കെട്ടി ഫോട്ടോ ഒക്കെ എടുത്ത് ഫോണ് ചില സമയത്ത് കാണാം ഫോട്ടോ എടു
ആഹ് ആ തനിയെ ഇങ്ങെടുത്ത് വെച്ചോളും, തനിയെ ഗെറ്റ്റെഡി വിത്ത് മീ ന്നും പറഞ്ഞ് തനിയെക്കങ്ങെട് തനിയൊക്കെെടു തോളും.
ലോക്കിട്ട് വെച്ച്, വാട്സപ്പിനും അല്ല നമ്മുടെ മെയിൻ ലോക്കല്ലാതെ വാട്സപ്പും ഫെയ്സ്ബുക്കും എല്ലാം ഞാൻ ലോക്ക്ട്ട്. ഇവളെങ്ങാണും കേറി അത് നമുക്കറിയത്തില്ല എടുത്ത് ഇട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡിലീറ്റ് ആക് ക്കുമ്പഴത്തേക്ക് എത്ര പേര് കാണും
ആഹ് ആഹ് ആഹ്. പിന്നെ എങ്കില് അല്ലെയ് ഇപ്പഴ്ത്തെ പിള്ളേര് തനിയെ ഓരോന്നൊക്കെ ചെയ്യലും ഇടലുഒക്കെ ഉണ്ട്‌, പിന്നെ നമ്മള് എല്ലാം എല്ലാ സാഹചര്യങ്ങളും ഉണ്ടല്ലേ, എല്ലാവരിക്കും എല്ലാം പറ്റത്തില്ലല്ലോ.
അതെ അതെ. പിന്നെ കുഞ്ഞു പിള്ളാര് വരേ കുക്കെയ്യുന്ന വീഡിയോക്കെ ഇടുന്നത്. അതൊക്കെ കാണുമ്പം ഞാൻ വിചാരിക്കും ആ നല്ലയാ
അങ്ങനെയെക്കെ അങ്ങനെയെക്കെ ചെയ്യിക്കാന്ന് തോന്നും, പക്ഷെ നമ്മള് ചെയ്യാൻ മക്കള് ഇൻട്രസ്റ്റുള്ള പുള്ളേരാണ് ചെയ്യാനും സംസാരിക്കാനൊക്കെ കഴിവുണ്ടെങ്കി നമ്മളത് പ്രോത്സാഹിപ്പിച്ചു കൊടുത്താ നല്ലത് തന്ന്യാ.
ഉം അതെ അതെ, മോന്റെ ഡാൻസത് അത് അതൊക്കെ വീഡിയോ എടുത്ത് ഇടുകയും, അതൊന്നും പ്രശ്നല്ല നമ്മള് വാട്സപ്പിലൊക്കെ ഇടും. പക്ഷെ അല്ലാണ്ടിങ്ങനെ നമ്മളീ ഇങ്ങനെ മേക്കപ്പ് ഇട്ടു അങ്ങനെ ഇടുന്നതോക്കെ, കൊച്ചുങ്ങളല്ലേ എങ്ങനെ മേക്കപ്പ് ഇടുന്നത് ന്നറിയാല്ലൊ. അറിയാാലോ മോന്തേക്കൂടെല്ലാം വരച്ച് വെയ്ക്കും. അങ്ങനൊക്കെ ഇട്ട് കഴിഞ്ഞാ പിന്നെ നമ്മള് ചെയ്തിട്ടാന്ന് പറയത്തില്ലേ
അതാണ്.
ഉം
പിന്നാ അങ്ങനെയൊക്കെ, മക്കളെ കാര്യങ്ങള് അങ്ങനെയൊക്കെ അങ്ങ് പോവ്ന്ന്. മക്കൾ, മക്കളും കൊറേ ഫോണും വീടും കാര്യങ്ങളായിട്ടൊക്കെ ഇങ്ങനെ പോവ്ന്നില്ലേ. നീയിപ്പ എത്ര മണിയാവുമ്പോ തിര് ച്ച് വിടും സ്കൂള്
സ്കൂള് മൂന്നരെയെക്കെയാവുമ്പം കഴിയും. ഇങ്ങ് വെരുമ്പം നാല് മണിയാകും. പിന്നെ സ്കൂൾ ബസ് എടുത്തേ രണ്ട് ണ്ട് ട്രിപ്പ്, സെക്കൻഡ് ട്രിപ്പിലാ ഇവര് വെരുന്നേ. അതുകൊണ്ട് ആഹ് നാല് നാലേ കാലൊക്കെ ആവും വെ
ആഹ് ഉം. എന്തായാലും നാലരക്കുള്ളിൽ എല്ലാരും വീട്ടി എത്തും.
ആഹ് രണ്ടും വീട്ടിലെത്തും, വീട്ടിലെത്തിക്കഴിഞ്ഞാ പിന്നൊര് യുദ്ധവാ.
ആഹ് അന്നേരം എല്ലാർക്കും ഒരു യുദ്ധ വാ. നീ അടുത്തടുത്ത് പോവാനും ട്യൂഷന് പോവാനും കഴിക്കാനും കുളി ക്കാനും അന്നേരം ഒരു ബഹളവും അടിയും വെപ്രാളവും നെലവിളിയും കരച്ചിലും ഒക്കെയാ എല്ലാടവും
പിന്നെ ഇങ്ങനെ ഇരിയ്ക്കും. കൊറച്ചു നേരമൊക്കെ, അന്ന് കഥയൊക്കെ പറഞ്ഞു കഴിയുമ്പഴത്തേക്കു അങ് ഏ എട്ട് മണിയാവും. ഇവരെ കഥകേട്ട് വരുമ്പഴത്തേക്ക് എട്ടുമണിയാവും.
എന്റെ മോനിക്ക് വന്നിട്ട് മദ്രസ പഠന ഉണ്ട്. അയാള് ഭയങ്കര മടിയാ. വന്ന പാടേ ഫോണു എടുത്തോണ്ടങ്ങ് ഇരിക്കും. ഇരുന്നിട്ട് ഇനി ഞാൻ പറയണം മോനെ പോയി കുളീ, മോനെ പോയി കുളി അതെ എനിക്ക് വെശക്ക്ണു, വല്ലോം തന്നാ തിന്നിട്ട് പോയി കുളിക്കാന്നൊക്കേ പറയുന്നെ. എന്തിനാ ഇത്രേം സമയം കൂടി ഫോണും നോക്കി കൊറച്ചേരം ഇരുന്ന്, എന്നിട്ട് കറക്റ്റ് നാലര ആവുമ്പം ഇന്ന് പോണോന്നും ചോദിച്ച് എണീക്കും പിന്നെയാണ് ഡ്രസ്സ് കഴുകലും- കുളിയും പിന്നെ ഇരുന്നും കെടന്നും ഒക്കെ പോകുമ്പോഴത്തേക്ക് അഞ്ചു മണി ആവും പിന്നെ വല്യ ആഹ് ആഹ് ആഹ് ശരി ശരി ഓക്കെ